ആഹ് കേക്ക്ണില്ലേ തെരക്കിലൊന്നും അല്ലലോ
തന്നെ അല്ല തെരക്കില് അല്ല
ഉം രാവിൽത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞൊ
ആഹ് രാവിൽത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉസ്കൂൾക്ക് കുട്ടിയെളൊ പോകാനാവുമ്പോഴത്തക്ക് ഒരു വിധൊക്കെ കഴിയും പിന്നെ തൊടക്കാനും അട്ച്ചേര അങ്ങൻത്തെ തിരുമ്പാന് അങ്ങൻത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ
അടുക്കളെ അടുക്കളൊക്കെ പൂട്ടാ മതിലേ രാവിലെ തന്നെ വേം പരിപാടി കഴിച്ച് അതാണല്ല വല്യ പണി
അതാണ് ഏറ്റവും വല്ല്യ പണി
ഉം അത്ണ്ടാക്കലും ഓലെ കഴി പ്പിക്കലും ഒക്കെ ഒരു പണിയാണ് പോവോളം ഉം കൊണ്ടോവോ ചോറ് കൊണ്ട ഉം കൊണ്ടോണോലുണ്ടോ
സ്കൂൾന്ന് വാങ്ങും
ആഹ് അത് ഇപ്പ അയിന് നല്ല ഭക്ഷണാണല്ലോ സ്കൂളുകളിലൊക്കെ പഴയ കാല മാതിരി ഒന്നും അല്ലല്ലോ ആഹ് ഇപ്പം പണ്ടൊക്കെറിഞ്ഞാല് ചോറും എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവുള്ളൂ ഒരു പയറ് കറിയോ അങ്ങനെയി ഇപ്പ അങ്ങനെയല്ലല്ലോ ചമ്മന്തിം തൈരും ഇപ്പേരിം സാമ്പാറും എല്ലം ഇൻ ക്കണ്ടൊ ഒന്നുമ്മെല്ക്കിണ്ല്ല ആഹ് അതൊ ക്കതൂണ്ട് ആഴ്ചയിൽ ഒരുസം ചിക്കന് ബിരിയാണി മന്തി എല്ലാം ഇണ്ട്
എല്ലാണ്ട് ഇന്ന് മോള് പറയണ്ട് നെയ്ച്ചോറാണമ്മ കോയി നെയ്ച്ചോറാണ് സ്കൂൾല് പറയ്ണ്ട്
അതന്നെ
അപ്പ ഞ്ഞാ ഉം അപ്പപിന്നെ കൂട്ടാൻ കൊണ്ടെവല് ഇണ്ട് എല്ലാം എന്നും കൂട്ടാൻ വേണം അത ഞാൻ പറഞ്ഞ ഇന്നാ ഇപ്പത് കൂട്ടാൻ വേണ്ടല്ലോർഞ്ഞ് അത്പറ്റൂല കൂട്ടാൻ വേണംപർഞ്ഞ്
അതെന്താറ ഓൽകഹ് ഷെയറെയ്ത് ക കഴിക്കാനേ അതൊരു രസല്ലേ
ഉം
അയിന് വാണ്ടീട്ടാണ്
അതെ
ആഹ് ഞാൻ ഓരോരുത്തരും എന്താ കൊണ്ടന്ന എന്താ കൊണ്ടുന്ന ഇവിടെ ഞങ്ങള് എൽ പി സ്കൂൾ ഉണ്ട് പിന്നെ അടുത്ത് നാല് വരെയുള്ള സ്കൂള് അടുത്തന്നെയാണ് അടു ത്ന്നാ വണ്ടിക്കന്നേണ് പോണത് അവിടെ കൊണ്ടകാൻ പറ്റൂല ടീച്ചേഴ്സ് കൊണ്ടരാൻ സമ്മയ്‌ക്കൂല
അഹ് ഒരു അതെ അതങ്ങനെ നല്ല കാര്യാണേനും ചെല കുട്ട്യള് കൊണ്ടരും ചില കുട്ട്യൾ കൊണ്ടര്ല്ല അങ്ങനെ ആകുമ്പോ കുട്ട്യേക്കെന്ന ഒരു കെതീടേകാര കൊണ്ടരാത്തെ അങ്ങനെ ഇവളെ സ്കൂളും ഉണ്ടാവലണ്ട് കൊണ്ടരാത്ത കുട്ട്യേള്ണ്ടാവൽണ്ട് പർഞ്ഞു ഓള്
ഉം ടീച്ചേഴ്സ് പറയും കൊണ്ടരാൻ പാടില്ല കുട്ടളെടുത്ത് കൊടുത്തേക്കാകൻ പാടില്ല ഇവിടെത്തന്നെ എ അവർ ക്കു കൂട്ടാൻ മാത്രം കൂട്ടാൻ ഉണ്ടാക്കണ്ട് ഓൽക്ക് പറ്റിയ രൂപത്തിലാണ്ടാക്കണേ കുട്ട്യേൾക്ക് പറ്റിയ കഴിക്കാൻ പറ്റിയ രൂപത്തില് ആണ് ഉണ്ടാക്ക്ണത് അപ്പൊ പിന്നെ ഇങ്ങള് കൊട് തേക്കണ്ട ആവശ്യല്ല ബാക്കിള്ള കുട്ട്യേൾക്ക് ബുദ്ധിമുട്ടാണ്ന്ന് അറിഞ്ഞണ്ട് കൊടുത്തയക്കാ സമ്മയ്ക്കൂല അതുപോലെ കുടിവെള്ളം ഒന്നും കൊണ്ടവണ്ട വിട്ട് ഉം ബാഗും ബുക്കും ബുക്ക് മാത്രം കൊണ്ടയാൽ മതി ആഹ് കുടിവെള്ള എല്ലാ റൂമിന്റെ എല്ലാ ഓരോ ക്ലാസ്സിനും വെള്ളണ്ട് മറ്റേ നല്ല കുടിവെള്ളം ചുടുവെള്ളം ഓലെ തളപ്പിച്ച് ആറിയ വെള്ളം
അതെ ഉം ഫിൽറ്ററചാണ്ട്ള്ളതോ
ആഹ് ഫ്രിഡ്ജ് അല്ല തിളപ്പിച്ചാറ വെള്ളം മറ്റേ മറ്റേ എന്താണ് പേരുണ്ടല്ലോ പാത്രത്തില് ഒഴിച്ചക്കും ആരെ അപ്പൊ കു ഒരു ഗ്ലാസും വെച്ചാല് കുട്ട്യൾക്ക് ഷ്ടമ്പോലം എടുത്ത് കഴിക്കാം കുടിക്ക
അതൊരു അതൊരു കണക്കിന് സുഖാല്ലേ വെള്ളംതൊന്നും കൊണ്ടവാതെ ആ ഒരു ഭാരം കുട്ട്യേക്ക് കുറഞ്ഞു കിട്ടുല്ലോ
ആഹ് കൊടുത്തല്ലോ പോളിയോ മരുന്ന് കൊടുത്തതേ ഓര് ഓൽക്ക നമ്പർ ഇടണല്ലോ വീട്ടില്
ആഹ് ബക്കി ബക്കി
ഉം അപ്പൊ അത് ചോയ്ക്കാൻ വന്നാ
ഉണ്ടാല
ആഹ് ഒക്കെന്നലെ കൊണ്ടൊയി കൊട്ത്ത് അതാ നല്ലത് നേരുതിയിട്ട് രാവിലെ തന്നെ പിന്നെ അത് പിറ്റേന്നൊക്കെക്കാവുമ്പയേക്ക് അത് പിന്നെ പൊട്ടിച്ചാല് നല്ലതല്ലാന്നറിയും മരന്നക്കെ പൊട്ടിച്ചാ പിന്നെ അതിന്റെ ഒരു ഇത് പോയല്ലോ
ഓയിന്തായിട്ടൊന്നല്ല മരുന്നാവുമ്പോഴേ
ആഹ് പോല പറയും ഇത്രയും നേരത്തെ കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞാ അത്രയും നല്ലതാണെന്ന് അറിയും അപ്പൊ പിന്നെ ഏതാലും വേണല്ലോ കൊടുക്കുക അപ്പൊ പിന്നെ വേഗംണ്ട കൊണ്ടുപോയി കൊടുക്ക
ഇവിടെക്കെ സമ്മാനം വത്ര ആദ്യം വരണം ആ അത് തന്നെ കുറച്ച കുട്ടികട്ട്ന്ന സമ്മാനുണ്ട്ല്ലണ്ട്
ണ്ടേ ആ ഇന്നലെ ഞങ്ങള അതില് പെട്ടട്ടില്ല ഇണ്ടായനന്നന്ന് അറിയില്ല മറ്റേ ഞാനും രണ്ടാം മറ്റോള് ചെറുത ഞാ ഇതേപോല രസ അത് സമ്മാനമ ഒന്ന് അറിഞ്ഞു അതല്ലേ ട്ടോ പ ഞാൻ വേഗം പോയതന്നാ എന്നാ പണി വേൻ കഴിഞ്ഞോളല്ലോ വിചരിച്ചിട്ട് അപ്പൊ കിട്ടി ആ ഒരു സ്റ്റേലിന്റെ ഒരു പാത്ര കിട്ടിയ ഇപ്പോളും ഉണ്ടോ അവിടെ
അതെ തന്നെയാണ് വടി അങ്ങനെ തന്നെയാണ്
അത് ശരി ആ എല്ലായിടത്തും ഒന്ന തന്നെ ആവലേ അപ്പൊ അത ഉം അപ്പൊ ഇന്നലെ പിന്നെ അതൊന്നും ഓർ അമ്മല്ലേ പിന്നെന്നലെ കൊറച്ച് കഴിക്ക മഴ ആയോണ്ടേ മക്കളയും കൊണ്ട് പോണ്ടേ കുറച്ചങ്ങോട്ട് പോകണം
ല്ലെ ഇല്ലെ രാവിലെ തുടങ്ങ നല്ല മഴത്തിന്െ ഉച്ചക്കൊരു ഇത്ണ്ടായിരുന്നു
പ ഓരോന്ന്റിയൻ വണ്ടിയിട്ട് കുറു നേരംങ്ങങ് നിന്ന പത്ത് മണി പതിനൊന്നണൊെ ആയൻന്റെ രേഷാ പോയത് പിന്നെ മറ്റേ ഞാൻ രാവിലെ തന്നെ വേഗം പോല എന്നാ കഴിഞ്ഞ് വന്നു പിന്നെ എണ്ട് അങ്ങനെ കരുതിയിക്കണ്ടല്ലോ പോകണംന്ന് പോകണം വിചാരിച്ചിട്ട്
അതെ ശരി
ഉം വേഗനം കഴിഞ്ഞാലേ അതെ കഴിഞ്ഞോളൂ
ഉം
അല്ല പിന്നെ ഓരോ ചിലവലൊക്കെ പറയും അങ്ങട്ട് കൊണ്ടുവരുമ്പോ കൊടുക്കാന്നൊക്കെ പറയും പോവാൻ മറ്റിച്ചിട്ട് ആ വരവ് വന്നതാണ് അവര് കൊണ്ടുവരല്ല നമ്പർ
വരുംല്ല പിറ്റേന്ന എല്ലാ വീട്ടിലും വരും
അല്ല വീട്ടില് വന്ന പോലെ അടയാളപ്പെടുത്തി പോകും കൊടുത്തണോല്ലേ എന്നല്ല ഉ ചോദിക്കാൻ വേണ്ടി വന്നത് അപ്പൊ
ഉ
പിന്നെന്താ
ഓഹ് അല്ല ആയി അടുക്കളയത്തെ പരിപടൊക്കെ കഴിഞ്ഞന് ബാക്കിയുള്ളൊക്കെ അവിടെ കിടക്കണ്ട് അമ്മക്കളൊക്കെ പോയന്റെേഷം അട ഇങ്ങനെ കൊറച്ച നേരം ഫോണും കൊണ്ട് അങ്ങനെ ഇരുന്ന്
അക്കാള് പോയ പിന്നെ വീട്ടില് ഒറ്റക്ക് നിൽക്കാം അല്ലെ
ആഹ് ചെറുതന് മോള അങ്ങനെ വടിൽ ആക്കാണ്ടേ അപ്പ ഓള ആക്കി കൊടുത്ത വന്ന ഇങ്ങനെ ഫോൺ കൊണ്ട ഇരുന്നതാ കുറച്ച നേരം നി ഇരിക്കട്ടെചാരിച്ചു രാവിലെ തുടങ്ങി ആറ മണിക്ക് തുടങ്ങി ഇനിറൊപ്പ കൊറച്ചരം കഴിഞ്ഞിട്ട് ഒന്നും കൂടിയന്ന ഇത്താലേ അതും കഴിയൂ
അതെ എടുക്കാൻ വിചാരിച്ചൻ കഴിയും ങ്ങനെ കുത്തിറക്ക ആക്കുമ പോല അടി
ഇത് തോണ്ടാൻ നക്കുവ അപ്പൊ പിന്നെ ഒന്ന് കഴിയുമ്പോ ഒന്നിങ്ങനെ വരും ബേക്കില് അപ്പ അങ്ങനെ അല്ലെങ്കി ആരെ ഫളോ ചെയ്താല് കുറച്ചര അങ്ങനെ പോകും
അങ്ങനെയൊക്കെ അങ്ങനെ പോന്ന് ഹ എടുത്താല് ഇപ്പൊ കയ്യിണ ടൈമ് കഴിഞ്ണ് എടുക്കണം സമയണ്ടല്ലോ വൈകുന്നേരം ആവവോളോ വൈകുന്നേരം ആവാ നക്കൂലട്ടോ ട്ടോ ഒര് ഒര് മണിയാകുമ്പോഴേക്കെ എല്ലാ പരിപാടിയും കഴയു കുളി വരെ കഴിഞ്ഞിട്ട് അഅത് കയറും
ഞാനങ്ങനെ അങ്ങൻന്നെ ഞാനു
അത്ര നേര കൊറചേരം ഒന്ന് ഇരിക്കട്ടെ നര്തി ഇരുന്നതാ
ഉ
ഇനി എടുക്കണം ഇനിയിപ്പോ എന്നും എടുക്കണ പണിന്നെല്ല നമ്മക്ക് പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ
ഇല്ല എന്നു എടുക്ണ പണിന്നെ അയിന് എടുക്കാൻ ഞാലൊരു പൊർദ്യടാ
എടുക്കാഞ്ഞാ പറ്റൂല എടുക്കാഞ്ഞാ അതവിടെ അന്നൊരു മനസ്സിനൊരു സുഖം കിട്ടൂല എടുത്തില്ലല്ലോ അവര് മനസ്സിനാ നോര് വൃത്തികേടായി തോന്നല ചെൽ ഇപ്പം വൃത്തികേടൊന്നും ണ്ടാവൂല എന്നാലും എടുക്കാഞ്ഞാലേമ്മക്കന്നെ തോന്നും വിർത്തിക്കേടാണ് വൃത്തികേടാണ്ന്ന് ഇങ്ങനെ
ന്റെവസ്ഥ അങ്ങനെന്നെണ്
ആഹ നിന്ന് ഉടുക്കണം
ഉം
എന്നപ്പം ബാത്റൂമൊക്കെന്നെ അതൊക്കെ എന്ന് ചെയ്യാഞ്ഞാല് അവിടെ കാണാണ്ടാവൊല്ലോ ആഹ് എന്നും അല്ല അതൊക്കെ പ്രത്യേകിച്ചണെ ബാ ത്രുമൊക്കെ ഒരു ദിവസം നമ്മള് പിന്നെ അതില് കേറി ക്ലീൻ ആക്കാഞ്ഞാല് പിന്നെ അങ്ങട്ട് കേറാൻ തോന്നൂല ബാത്റൂമാണെന്ന് അറിഞ്ഞിട്ടാര്യല്ല ഒരു സമാധാനം കിട്ടൂല്ല അയിന്റെ ള്ളിക്ക് പോയാല്
തെ
ഉം വൃത്തില്ലഞ്ഞാല്
ഉം
ഉം അപ്പം നമ്മള്ട്കണ്ട്യ പണി നമ്മളന്നെ എടുക്കണം എന്നും എടുക്കണം
ഒരാള് വരാല്ല്യല്ലോലേ എടുക്കാന് അങ്ങനെ അങ്ങനെത്
അതോണ്ടാണ് ഇരിക്കണത് അല്ലെങ്കി ആരെങ്കിലും ഒന്ന് വരാാനുണ്ടെങ്കി കാത്തിക്കും
അതെ
അയാ സ്വാഭാവികാണ്
ഉം
അവ്നാം ചെയ്യണ്ട്യ ആനാം ചെയ്താല് അതൊരു സുഖാണ്
ഉ
പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ തന്നല്ല പണി ഉം ഉം
ചക്കി മാങ്ങി ഒക്കെണ്ടൊ ങ്ങളോടെ
ഓഹ് ചക്ക മാങ്ങിയൊക്കെ ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു മാങ്ങപ്പോ കഴിഞ്ഞു ഇപ്പൊ ചക്കന്റെ സീസൺ ആണല്ലോ ചെക്കൻീ കഴിഞ്ഞോണ്ടിരിക്കാണ് ഞക്ക് ഫസ്റ്റിലിണ്ടാവും അഹ് ഏജ് പിന്നെ ഉള്ള എള്ളോട്തും വരുന്നയ്ന്റെ മുന്നേ എണ്ട് ചക്കയൊക്കെണ്ടാവും ഉ
ഇപ്പൊക്കെ ചെക്ക തിന്നാനാണെങ്കിൽ വള്ളം ഇറങ്ങിക്കാണ്ട് വേറെര് തയിക്കാര ഒരു രസംണ്ടാഉല തിന്നാന്
ചെലെ ച ആ അത്രന്നെ ടേസ്റ്റ് ഇണ്ടാവുല. വെള്ളം എറങ്ങണ മാത്രല്ല. അത് ഒര് അത് പറഞ്ഞാ ഒരു വൃത്തികേടാണല്ലോ മഴ ഇണ്ടായാലേ കൊത്തളങ്ങിം അല്ലെങ്കിലെന്നെ ഈച്ചെന്റെ ഒരു ടൈ മേനി ഇപ്പൊരു നാലീസം. ഇപ്പര് ഇന്ന് ഇപ്പൊ കൊറ്ച്ച് സമാധാനണ്ട്. കൊറ്ച്ചൂസം ഭയങ്കര ഈച്ചേര്ന്നു ഔടൊക്കെ ഇണ്ടോ
ഈച്ച വല്ലാതല്ല പക്ഷെ ഈ കൊത് ഇണ്ടല്ലോ.
അല്ല കൊതുകേറെ അത് പിന്നെ ആജീവന ല്ല എന്നൂള്ളതല്ലെ. ഈച്ചകളങ്ങെനെ എന്നും ഇണ്ടാവൂലല്ലോ എടക്ക് എന്തോ ഈച്ചക്കര പൊട്ടേ എന്തോ പറ്ഞ്ഞേക്ക പഴേയ
അത് ഈ അധികം ഈ ചക്കിം മാങ്ങിട്ട് വരുന്ന ഒരു സീസണിലെന്നെ ഈ ഇച്ചാളും ഇങ്ങട്ട് പെരുകും.
ആ പിന്നെ ഇപ്പ ഏതാലും ഇല്ല. അപ്പൊ കൊറ്ച്ച് ദിവസം ഔ ഭയങ്കര ഈച്ച റ്റൗട്ടില് നമ്മള് ഇപ്പ കുട്ട്യേളൊക്കെള്ള വീട്ട്ല് മധുരം കൊണ്ടന്നിടും ചെയ്യല്ലോ എന്തെങ്കിലൊക്കെ ആയിട്ട് ഓരോ ബിക്കറ്റോ മിഠായോ എന്തെങ്കിലൊക്കെ പൊടിച്ചാലും. കൂടി ആയാല് കഴിഞ്ഞ്. ഇരിക്കാൻ കയൂല മോത്തും ഒക്കെ ഓരെന്നാവും. ഇപ്പൊ കൊറ്ച്ചൂസം നല്ല സമാധാനം. ഇപ്പം പോയി അത് ഇള്ളെന്ന അപ്പ എല്ലാരും പറയാ. അത് കൊറ്ച്ചൂസം ഇണ്ടാവൊള്ളു. അത് പിന്നെ പൊയിക്കോളുംന്ന് പറയും. അല്ലാ ചെല ക്കന് മരുന്ന് വാങ്ങലും എന്തൊക്ക്യാെ ചെയ്യല.
നമ്മൾ ഇവിടെ പനായിലൊക്കെ ഇട്ട് ഡെറ്റോള ഒക്കെ ഇട്ട്ങ്ങാണ് നമ്മള് തൊടക്കും അങ്ങനെ ചെക്കതവാണ്
ശാളൊക്ക വെറുതെ ആ ഒര് ടൈമിൽ എന്ത എന്തായലും ഓല് വെരും. അത് കഴിഞ്ഞ്ട്ടോ ഒര് എട്ട് ദിവസം എട്ടീസം ഇണ്ടായിനി.
അത് ഇതു വരുന്ന തൊടച്ചേരുവ അഞ്ചിൻറ്റ് ഇണ്ടാവും ഒരു ഇത് പിന്നി ഓല് വെരും.
ഉം കൊത്ക് പിന്നെ എന്നും ഉള്ളതല്ലേ ഇന്നാലും. കൊറവാട്ടോ. നമ്മള് ഇങ്ങനെ നോക്കി നടക്കല. എവിടെങ്കിലും ഇണ്ടോ ഇണ്ടോ. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്യും. മഴ വെയ്ലറ് ഞാൻ എല്ലോട്ത്തും നടന്നു നോക്കും. എന്തെങ്കിലും യൊവ്ടെങ്കിലും വെള്ളം കെട്ട്
വെള്ളം കെട്ടിക്ക്ണലെ ഏഹ് അത് പൊതുവെ ഈ വെള്ളം കെട്ടിക്ക്ണ ല്ല ഈ കാടൊക്കെ ഇള്ള ഈ ഒരു ഉണ്ടാവൊല്ലോ.
ആഹ് കുറ്റിക്കാടു ഇതൊക്കെ ഇള്ള അയ്ന നമ്മള് നമ്മളെ സ്ഥ നമ്മളെ ചുറ്റു വട്ടം നമ്മള് നന്നാക്ക. പിന്നെ ഇള്ളത്. നമ്മോണ്ട് കഴൂലല്ലോ. ഒരുവിധം കഴിണൊക്കെ നോക്കണം.
ഉം ഉം